ആഹ് കേൾക്കുന്നുണ്ട്
ആഹ എന്താ ചെയ്യുന്നേ
ഞാൻ അവിടെ എങ്ങനെ ഇരിക്കയാണ്
ഏഹ് അല്ല അതെ കുട്ടികളൊക്കെ
ആഹ് കുട്ടികള് ഒരാള് ഉറങ്ങിക്കണ് ഒരാളതാ മേലേകീട്ട് ഉറങ്ങാൻ
അതേ ഈ സമയത്തോ
ആഹ് എന്നും രാത്രി കുളിച്ചിട്ടാ കെടുക്കാ
ആന്നേ അല്ല അപ്പൊ ഭക്ഷണൊക്കെ
ഭക്ഷണം കഴിച്ചു ഞാന് ഒരു മഗ്‌രിബിന് മുന്നേ അല്ലെങ്കില് മഗ്‌രിബിന്റെ ശേഷം ആയിട്ട് ഫുഡ് കൊടുക്കും അല്ലേ മറ്റേ ഒരേ പഠിക്ക്ണടിയില് കൊടുത്താല് അവർക്ക് തിന്നാന് മണിക്കൂർ കണക്കില ടൈമ് എണ്ട് ഞാൻ അങ്ങനെ ഒപ്പ ഇര് വേൻ തിന്നോടി വേൻ തിന്നോടി ഇത്ര ടൈം ആയി ഇത്ര ടൈമായി ഇങ്ങനെ പറയലാ
ആഹ് ഹസ്ബൻ്റോ
ആഹ് പുതിയാപ്പ്ള ദുബായിലാ
അതെ
മ്
ആഹ് അല്ല ഇങ്ങളിപ്പ വീട്ടില് ഒ ഏഹ് ഒരു സ്വന്തമായിട്ട് വീടെടുത്തിട്ടല്ലേ താമസിക്കുന്നത്
ആഹ്
ആഹ് അതെ അല്ല അപ്പൊ പിന്നെ ഈ രണ്ട് മക്കളും നിങ്ങളും മാത്ര ത്ര വീട്ടില് താമസിക്കുന്നത്
ആഹ് ഞാന് പിന്നെ അഞ്ച് വർഷായി കൂടീരുന്നട്ടെ
ആഹ് ആഹ് അതല്ല ആഹ് ആഹ് അതല്ല ഞാൻ ചോ നിങ്ങളിങ്ങനെ ഒറ്റക്കൊക്കെ താമസിക്കുമ്പോ പേടിയൊന്നുമില്ലേ
ആഹ് ഫസ്റ്റിലൊക്കെ ഒരു പേടിയൊക്കെ ഇണ്ടായിരുന്നു പിന്നെ ഫസ്റ്റൊക്കെ പേടീന്ന് മാത്രവല്ല പേഠിപ്പിക്കാൻ ആരോ ഒരാളും വരുവേം ചെയ്യാരുന്നു അങ്ങനൊയിട്ട് ഞാൻ ഇവിടെ ഒറ്റക്ക് നിക്കല് ഉണ്ടായിരുന്നില്ല
അതെയൊ അതെന്തായിന് അത്
എന്ത് ആ എന്താന്ന അറിയില്ല ഞാന് പിന്നെ ക ഇങ്ങനെ ജനവാതിൽ മുട്ടുക അല്ലെങ്കിൽ ബെല്ലടിക്കുക നിക്കാതെ ന കാതെ ബെല്ലട ജനവാതിൽ മുട്ടുക അങ്ങനൊക്കെയിരുന്നു ആ എന്താ അറിയാവന്നണ്ട് പിന്നെ ഞാൻ എന്റെ അമ്മയമ്മ ഇവിടെ അടുത്തന്നെ ഇളച്ചന്മാരെ വീട് അപ്പൊ അമ്മായ്മാന്റെ അടുത്തേക്ക് പോയി കക്കു കെടക്കാൻ പോ അമ്മ അറിയിച്ച ഒറ്റക്കവിടെ കെടുക്കണ്ട അങ്ങോട്ട പോര എന്നാ
ആ ആ
ആഹ അങ്ങനെ ആരെ എന്താ ഒന്നും അറീല്ല അങ്ങനെ പേഠിപ്പിക്കാൻ വരുവയിരുന്നു ആരാന്ന അറിയില്ല ആഹ പിന്നെ പിന്നെ പോ ഒന്നുല്ല്യ ട്ടോ
ആ
ഉം ഇപ്പൊ കൊഴപ്പൊന്നുല്ല്യ ഇപ്പൊ ആ ഒറ്റക്കന്നെയന്നക്ക നിക്കണത്
ഉം അല്ല മക്കളെ പഠിത്തൊക്കെ കഴിഞ്ഞോ
ആഹ അവരെ പടത്തൊക്കെ കഴിഞ്ഞു അവരെ നേരത്തെ സ്കൂളട്ട് വന്നാല് ടൈം ടേബിള് എടുത്ത് വെക്കാൻ പറയ ഓരോട് ഞാന്. മറ്റേ ഒര്ക് ടൈനാബ്ൾ എടുത്തക്കാനും. ആ ആ ആഹ.
ആഹ. അ അവര് അങ്ങനെപ്പൊ ങ്ങള് പഠിപ്പിച്ച് കൊടുക്കലാ.
ആഹ ഞാ ഞാൻ അവര്ക്ക് കിട്ടാത്തപ്പൊ ഞാൻ പഠിപ്പിച്ചൊടുക്കും പിന്നെ ഇനിക്ക് അറിയാത്തൊക്കെ ഞാൻ ഫോണിൽ നോക്കി പറഞൊടുക്കും. ഉം.
ട്ടാസ് ബുദ്ധിമുട്ടാണോ പഠിക്കാനത്.
സി ബി എസ് ഇ അല്ലലോ.
അലേയ് കേരള സിലബസും. ഇതേപോലെപ്പം മ്മ് പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നതിണ്ട്.
ആഹ പൈസ കൊടുത്ത് പഠിപ്പിക്കണണ്ട്.
അതേ ഞാൻ വിചാരിച്ചു ഈ സി ബി എസ് ഇ മാത്രാണ് ഇങ്ങനെ
അല്ല അല്ലല്ല കേരളാ സില്ലബസാണ് പിന്നെ എന്താണ്. ഗവൺമെന്റ് ഉസ്ക്കൂളത്തെ ബുക്ക് ന്നെയാന് അത് ഗവൺമെന്റ് ഗവൺമെന്റ്.
ഗവൺന്റില് ന്ത്‌യൊച്ച ഗവൺമെന്റിൽ ഇംഗ്ലീഷ്. പക്ഷെ അവര് അതിന്റേതായ രീതിൽ ചെലപ്പം. പറഞ്ഞു കൊടുക്കണം ന്നില്ല നമ്മള് പൈസ കൊടുത്ത് പഠിപ്പിക്കുമ്പോ ന്താച്ചാല് അത് അവര് ഇത് നന്നായിട്ട് ഒന്നുകൂ വിശകലനം ചെയ്തോണ്ടു കുട്ട്യേൾക്ക്.
ആ.
അത് രണ്ട്.
പിന്നെ എന്താ ച്ചാല് പിന്നെ ഇസ്ക്കൂൾണ്ടതായിട്ടിള്ള വേറെ ബുക്കുണ്ട്. അതിണ്ടിട്ടാ കേരള സിലബസിന്റെ കൂടെ അവര് സ്കൂളായിട്ട് എറക്കണ ബുക്ക്. വേറെണ്ട്
ആഹ ആഹ.
അങ്ങനെണ്ട് ആ.
ആ ഞാനിപ്പ ന്റെ മോളേ എൽ കെ ജി യു കെ ജി പിന്നെ പ്രൈവറ്റായിട്ടനാണ് പഠിക്കാ നമ്മള്. പ്പല്ലാരും കയിഞ്ഞിട്ട്. പയ്സ്. കൊടുത്തിട്ട് എല്ലാതനെ ഗവൺമെന്റ്ത്തേ ഇംഗ്ലീഷ് മീഡിയത്തിക്ക് പഠപ്പിക്കണന്ന് ഇങ്ങനെ വിചാരിക്കിണ്ട്. പിന്നെന്താ നമ്മള് ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്ത് ശ്രദ്ധി ച്ചാലേ അവർക്ക് അവ അവര് അവര് അങ്ങനെ വളർന്ന് വരുമ്പോ. ക്ക് ഒരു ജോലീന്റെ കാര്യൊക്കെ വരുമ്പോ ഈ ഇംഗ്ലീഷ് ആണ് ഇപ്പോ എലോട്ത്തും മെയിനായിട്ടിള്ളത്.
ആഹ് അതന്നെന അത് അങ്ങനെ തന്നെ എലലോട്ത്തും ഇംഗ്ലീഷ് തന്നെ ഉം ഇംഗ്ലീഷ് അറിയണം. ഞമ്മൾ. ക്ക്യനെ ഇപ്പൊ ഇപ്പൊ ഇന്റത് നോക്കുമ്പോള് അന്നൊന്നും ഇപ്പം ഇന്റെ ഫാതർ അത് ഇന്റെ പ്പാക്ക് പഠിപ്പിക്കാള്ള കൂലിപ്പണിയാണ്. വെറ്റിലന്റെ പണി അന്നൊക്കെ ഞങ്ങള് പ ത്ത് മക്കളുണ്ട് അപ്പൊ എല്ലാരുട്ട് പഠിപ്പിക്കാള്ള ഒരു സാമ്പത്ത്യ ഇതില്യ സാമ്പത്തികല്യേ യേനൂ ഏ. ആ പിന്നെ പറഞ്ഞ് ഞാ ഞാനൊക്കെന്നാനെ പത്ത്കയിഞ്ഞ് പ്ലസ് വണ്ണ ക്ക് ചേർന്ന് ഒരു മാസം. പോയിട്ടുള്ളു ക്ലാസ്സില് പിന്നെ കല്യാണം കയിഞ്ഞു. പിന്നെ കല്യാണം കയിഞ്ഞിട്ട് കല്യാണം കയിഞ്ഞ കൂട്ടുര്
ഇപ്പൊ ങ്ങള് പത്താം ക്ലാസ്സ്‌ലെ ആ ഒരു ത് മാത്രള്ളൂ.
ഇനിക്ക് ശരിക്ക് പത്താം ക്ലാസിന്റെ ഇതനെയുള്ളു. അതെന്നെ ഉള്ളൂ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളു. ഞാന് പഠിക്കാൻ ഇതന്നെ ഞാൻ. ഇപ്പോളും ഞാൻ പറയും ഇന്റെ ഓൺലൈലായിരുന്ന് പഠിക്കാൻ തന്നെ. ഇന്റെ മാപ്പിളക്ക് പറ്റി ഇന്റെ മാപ്പിള എന്താ ഇന്നോട് പറഞ്ഞേ. അനക്ക് രണ്ട്‌ കുട്ട്യേള്ളില്യാ കുട്ട്യേളേ അങ്ങ് പഠിപ്പിച്ചോളാന്ന്. അത് മതീന്ന്.
അ അതന്നെ, ഞമ്മക്ക് എന്തെങ്കിലൊക്കൊന്ന്. പറഞ്ഞമാരി അമ്മക്ക് പത്താം ക്ലാസ്ത്തെ വിദ്യാഭ്യാസം പോര. ന്താച്ച കുട്ട്യേളെ പഠിപ്പിക്കണങ്കി ഇപ്പന്ന് പറഞ്ഞ ഞമ്മക്ക് ഇപ്പൊ ഫോൺ ഇണ്ടായിട്ടാണ് ഞാൻ ഫോണ്പ്പ ഞാൻ എ ഒരു എന്തൊരു.
ഓ എന്താ പറയാ ലൈവ് ക്ലാസ്ണ്ടല്ലോ ഈ യൂട്യൂബില് എന്താണ് എക്സ് വൈ എല് എ. ഇയമ്മ അങ്ങനെ എന്തോ പറഞ്ഞ്ങ്ങാണ്ട് ആ ഞാന് ചിലപ്പോ അധികോ ദിവസംകൊണ്ട് ഞാൻ. ന്നാ അത് ഇട്ട് കൊടുക്കലല്ല. ന്താ വെച്ചാല് ഞമ്മക്ക് അറിയില്ല ഇൻക്ക് ഇന്റെതാണ് ഞാൻ പറഞ്ഞത് ഇൻക്ക്. ഈ പത്താം ക്ലാസ്ത്തെ വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പത്തെ ഈ ബുക്കേളൊന്നും പഠിപ്പിക്കാൻ ഇൻക്കറീല ഞാന്. ഞാൻ അവർക്ക് അതന്നെ ഇട്ട് കൊടുക്കല്. അമ്മക്ക് പഠിപ്പിക്കാള്ള അമ്മക്ക് വിദ്യാഭ്യാസം വാണ്ടേ അവരെ പഠിപ്പിച്ചൊടുക്കാന്. പിന്നെപ്പൊ തെറ്റ് പറഞ്ഞൊടുക്കാൻ പ
അതെ.
ആ ആ.
നല്ല ഞാന് ഇനിക്ക് ഇപ്പോ മോൾടെ എൽ കെജിന്റെ ബു ഞാൻ ആ കണ്ട ഞാൻ ആദ്യം പഠി പഠിക്കെണ്ടേരും വിചാര്ച്ച്. ഞാൻ പഠിച്ച് ലെവലാക്കീട്ട് ഓക്ക് പറഞ്ഞൊടുക്കാലോ കാരണം ഞമ്മള് ആദ്യം തെ പറഞ്ഞൊടുത്താ അവര് അങ്ങനല്ലെ പഠിക്കാ.
ആ അതന്നെ ഇങ്ങളെ മോള് ഏത് ഇതിലാ ഇംഗ്ലീഷ് മീഡിയത്തിലാ.
ഇംഗ്ലീഷ് മീഡിയംച്ചാ ഗവൺമെന്റിലെന്നെ പ്രൈവെറ്റ് ഇണ്ടല്ലോ. ഗവൺമെന്റ് ഒക്കെ ഫുള്ള് പ്രൈവ എൽ കെ ജി ഉം യൂ കെ ജി ഉം. ഗവൺമെന്റ് ആയിട്ട്ള്ളത്ണ്ടോ ഇൻക്കറീലപക്ഷെ പൈസ പഠിക്കണം.
ആ ആ അങ്ങനെ ണ്ട് ഗവൺമെന്റില് ഇണ്ട് അങ്ങനെ ചില സ്കൂളൊക്കെ ഇണ്ട് അത്.
ആ.
ഉം അദ് ചെല സ്കൂളൊക്കെ ഇപ്പൊ ഞങ്ങളെ ഇവിടെ ചേറളാല സ്കൂളൊക്കെ ഇണ്ട് ഇങ്ങക്ക് അറിയോ.
അറിയൂ.
ഉം ഉം അവിടെ ഒരുവിധം ഗവൺമെന്റ് സ്കൂളൊക്കെ ഇണ്ട് ഇപ്പോ അത് എന്ത് ഇംഗ്ലീഷ് മീ ഇവിടെ ഇണ്ട്.
ആ ഇവിടെ ഞങ്ങള് ഇപ്പൊ ഇവള് പഠിക്ക്ണ. ഇവള് പഠിക്ക്ണ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ്. ണ്ട് പിന്നെ ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്ത്. അ.
ആ സ്കൂളിന്റെ പേരെന്താ.
സ്ക്കൂള്.
ആ ആ ഞാൻ കേട്ട്ക്ക്ണ് ഇൻക്ക് തോണേ ആ. ഞാൻ കേട്ട്ക്ക്ണ് അയില്ണ്ട് ഇന്റെ പിന്നെ ഇമ്മാന്റെ അനിയത്തിന്റെ മോളെ. കുട്ടിണ്ടയില്.
അതെ.
ആ.
ഇവിടെയും കൊഴപ്പൊന്നില്ലട്ടോ ക്ലാസ് എടുക്കണ കാര്യത്തിലായാലും. സാറുമാരായാ ടീച്ചർമാരായാലും നല്ല. ആ നന്നായിട്ട് അത് അന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അന്ന് രാത്രിയെന്നെ. ഒക്കെ ചെയ്യിപ്പിക്കാൻ പറയും. പരമാവധി അതാകുമ്പോ കുട്ടികള അപ്പ തന്നെ പഠിക്കയും ചെയ്യും ആര് വല്ിയ കിട്ടലാണ്
ആ അതന്നെ അങ്ങനെയന്ന
ആ എല്ലാം എന്താ ഇനി തന്നെ ആള് രാവിലെ മദ്രസക്കും പോണ്ടിരല്ലേ കുട്ട ഉ
ആ മദ്രസ്ക്ക് പോവും രാവിലെ ആറരക്ക് മോന് പോവും പിന്നെ രാവിലെ ഏഴരക്ക് മോള് പോകവും മോള് ഏഴരക്ക് പോകുമ്പോത്തേും അവൾക്ക് ഭക്ഷണം കങ്ങളും ചായം കടൊക്കെ കൊടുക്കും എന്താ വെച്ചാല് വന്നാല് പക്ഷേ കേക്കുള്ള ചായ കുടുക്കാനുള്ള ടൈ ഒക്ക് എന്താ പറയാ ഇത് ബോത്തിനെ ബസ് അടക്കും അപ്പൊ ഞാനിപ്പ എന്തഓോ പറ ഒരു എട്ട് നാല്പത്തഞ്ചിന് ചോദിച്ചു പോരെ എട്ട് അമ്പത്തഞ്ച് കൃത്യത്തിന്
അല്ല രാവിലെ എത്ര മണിക്കാപ്പൊ കേയറേണ്ടത്ാ മദ്രസയില്
രാവിലെ മോനിക്ക് രാവിലെ ആറരക്ക് മദ്രസ്ക്ക് പോണം
അപ്പൊ എപ്പൊ ഫോണല്ല അപ്പൊ നി നിങ്ങ തന്നെയാണ് കൊണ്ടോക്കുള്ളതോ
അല്ലാവും ബബട അടുത്താണ് ക്ക് അഞ്ച് അഞ്ച മിനിറ്റിന്റെ സമയ ഉള്ളൂ അഞ്ച് മിനിറ്റിന്റെ നടക്ക പിന്നെ കൂടെ ആ കൂടെ കുട്ടികളൊക്കെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട് ഉ ആഹ അപ്പൊ പോ അങ്ങനെ പോവും പിന്നെ ആർക്ക് അവന്റെ വിടതും വിടും മോന്റത് രക്ക ഇടും ഏരക്ക് പിന്നെ അടുത്ത ക്ലാസ് തുടങ്ങും ഒന്ന മുതൽ അഞ്ച് വരെ പിന്നെ അഞ്ചാം ക്ലാസ് വരെ ഏര മുതൽ ഒമ്പത് മണിരാണ് മറ്റേത് ആറര മുതൽ മുതൽ ഏഴ് വരെ ആറ് മുതൽ പത്താം ക്ലാസ് വരെ
ഉം
ആ അങ്ങനെയണോ ആ ടൈം അപ്പോൊ രാവിലെ ഏർ മോൻക്ക് പിന്നെ ചാടിക്കാൻ ടൈം ഉണ്ടല്ലേ ഇരക്ക് വരുവല്ലോ മൂക്ക് ആ ഒക്കെ പോകും പിന്നെ ഞാൻ ഉപ്പേരിക്കൊക്കെ രാത്രി അരിഞ്ഞത്തലാണ് രാവിലൊവന്ന അര അന്റെ അടി നേരെ ല്ല
ആ ഞാനിപ്പോ വിളിക്കാം കേട്ടോങ്ങളെ
ആഹ ആഹ